ഹലോ
കേൾക്കണ്ടോ?
ആ ഇപ്പം കേക്കണണ്ട്.
അന്ന് കട്ടായി ആ സുഖാണ്.
ആ ഫസ്റ്റില് വിളിച്ചപ്പോ അത് കട്ടായി. മഴ ഇന്ന് പകലുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല.
ആ റേഞ്ചിന്റെ എന്താ പ്രശ്നം ആയിക്കും.
ആ ആ ഫുഡഴിച്ചോ?
ഇല്ല ഇല്ല.
ഉം മക്കളൊക്കെ
ഇതാ കിടക്കണു.
ആ ആ ഞങ്ങള് കഴിച്ച്. റ്റ്
അതെ നേർ ത്താണെല്ലോ ഹും
നേരത്തെ കഴിക്കലുണ്ടന്നും ഉം വാറന്താ വേറെന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോന്നു സ്പെഷ്യല് ഇന്നു എന്താ സാമ്പാർ പയറ് ഉപ്പേരി മീനൊന്നും ഇവിടെ മക്കൾക്ക് പറ്റൂല
അഹ്ശരി
മീനോല് കഴിക്കൂല കിട്ടാ മീന് ഓല ഉപ്പ ആദ്യേ കഴിക്കൂ ലേന് അപ്പൊ പിന്നെ ഇബല് ആദ്യം കഴിച്ചീന് പിന്നെ ഉപ്പന്റെ ഒപ്പം കൂടിക്കാ ഏ
മീൻ വാങ്ങാറൊന്നുല്ലേ
മീൻ മീന് വാങ്ങാൻ ഞാനിപ്പ പൊറത്താണ് സമയത്തൊക്കെ ഞാന് വാങ്ങും അപ്പം ഇണ്ടാവുമ്പോ പിന്നെ നമ്മള് രണ്ട് മൂന്ന് വേറെ കൂട്ടാനൊക്കെ വേറെ പിന്നീ ഇണ്ടാക്കണ്ടേ അപ്പ അയിനും മടിച്ചിട്ട് നിക്കും വാങ്ങൂല പച്ച ക്കറി പി
ചിക്കൻ എ ർച്ച്യോന്നും കഴിക്കൂലേ
ക്ക് ചിക്കനോ ബഫോ കിട്ടണെങ്കില് ഇവിടുന്ന് കൊറേ പോണം ചിക്കൻ മാത്രം കഴിക്കും ഇങ്ങക്ക് എന്താ സ്പഷല് ഇന്ന്
എനിക്ക് ചോറും കറിയും വെച്ച് ആഹ് അത് ശെരി നീ എന്താ പഠിക്കാ
ആഹ് മോന് പടി പ്പൊക്കെ കഴിഞെണ് മോളു ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു മോളു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചേർത്തിട്ടുണ്ട് ക്ലാസ് തുടങ്ങീട്ടില്ല നിങ്ങളെ മക്കൾ പഠിക്കാ
ആഹ് മൂത്താള് എട്ടാം ക്ലാസില് ബാക്കി പിന്നെ അതിന്റെ താഴെ
ഏഹ് മ്
ആഹ് എന്താ എന്നിട്ട് മഴയുണ്ടായിരുന്നൊ ഇന്ന്
മഴ ഇന്ന് പകലുണ്ടായിന് ആഹ് രാവിലെ ഉണ്ടായിനു പിന്നെ ഉണ്ടായിട്ടില്ല
ഇന്നലെ രാത്രി ഒക്കെ നല്ല മഴയുണ്ടായിരുന്നില്ലേ
മഴയെന്നും
അ
അവിടെ
ഇവിടെയുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ പിന്നെ വെയിലായി
അ അ
ഇപ്പൊ ചാറിയങ്ങാണ്ട് പോയി ഇനി രാത്രിയാവും
മ്ഹ് രാവിലെ നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ടായിനു
ആ രാവിലെ ഉണ്ടായിരുന്നു നല്ല മിന്നറിഞ്ഞന്ന് ഇതല്ലാതെ പൊട്ടിയിട്ടില്ല
ഇടിണ്ടാർന്നു ഇവിടെ കറണ്ടും ഇല്ലാരുന്നു
ആ കറണ്ടൊന്നും പോയിട്ടിഉണ്ടായിരുന്നില്ല ഇവിടെ കറന്റ്‌ പൊതുവേ പോവലുണ്ട്
ആ ആ അങ്ങനെ മക്കളൊന്നും ഉറങ്ങിട്ടില്ല
ഉറഞ്ഞ് നിൽകുവാന് മാധറസ് പോയിട്ട് വന്നതാ ആ
ആ ആ ആ
രാത്രികാരല്ലേ
ആ ആറുമണിമുതല് ഇട്ട് മണിവരെ
ആ ആ കൊറെ പൊണോ
ഇല്ല ഇവിടെ മുറ്റത്തു ആ ഇവിടെ നോക്കിയ കാണാം
ആ പിന്നെ വേ പോവാനും വരാനുക്കെ എളുപ്പാണല്ലേ?
അ അതിനൊന്നും കൊഴപ്പമില്ല ഉം നിക്ക് അവിടെങെനെ വെളുത്തനെയാ
ഞങ്ങക്ക് ഇവിടെ എടുത്ത ആ എടുത്ത് വെച്ചാല് കൊറച്ച കണ്ട് ആ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നടക്കാനുള്ള
ആ ശരി സ്കോളൂ
സ്കൂളും പിന്നെ ഇവിടെ എടുത്ത് സ്കൂൾക്ക് ഒ അഞ്ചിമിനറ്റ് അത് ഒന്ന് മുതൽ എൽ കെ ജി മുതല് നാലാം ക്ലാസ് വരേള്ളു പിന്നെ അപ്പ മാ പിന്നെ വേറെ സ്കൂള് പോണം. ഉം
ഉം ഇവിടെ എൽ കെ ജി മുതൽ അഞ്ച് വരെ ഒരു സ്കൂള് പിന്നെ ആറും ഏഴും വേറെ സ്കൂളും
ആ ആവടി അങ്ങനെ തന്നെ പിന്നെ എട്ടാം ക്ലാസ് മുതല് പത്ത് വരെ വേറെ സ്കൂൾ ചേർക്കണം
ആ അതന്നെ മൂന്ന് സ്കൂൾ പോണം അതന്നെ ബുദ്ധിമുട്ടല്ലാത്ത കൊഴപ്പൊന്നില്ല മാഴായിട്ട് കിണറ്റിലൊക്കെ വെള്ളം നിറഞ്ഞാ
ആ ഞങ്ങക്ക് ഞങ്ങക്കിവിടെ കുഴലാണ്
ആ
കെണർ ഉം കെണ റ്ണ്ട് കെണർ വെള്ളം കുടിക്കാൻ പറ്റൂല എട്ത്ത വീട്ട്ത്ത ഇതിന്റെ വേസ്റ്റ് കുയിന്റെ വെള്ളക്കെ ലീക്ക് ആയിട്ടെ കുടിക്കാൻ പറ്റൂല അപ്പൊ കൊയല്ത്തെ വെള്ളാണ്
അപ്പൊ പിന്നെ വേറെ ഒന്നിനും ഉപ കാറില്ലേ വെള്ളം
കെൻ റ്റ് ത്തെ വള്ളോ ഇല്ലേ അത് വാസനണ്ടെ
അതെ
ഉപയോഗിക്കാൻ പറ്റൂല്ല
അപ്പൊ ഇഞാ വേസ്റ്റും കുഴി അവിട്ന്ന് മാറ്റ്യാലും അത് ഇണ്ടാവുംലേ
ആ അപ്പൊ കൊഴല് ത്തെ വെള്ളാണ് ഫിൽട്ടർ വെച്ചക്ക് കുടിക്കാനും ഇവ്ടെ എ ട് വീട്ട്ന്ന് കൊടുന്നീനൂ പിന്നെ ഈ മഴൊക്ക ആവുമ്പോ പോവാനും വരാനൊക്കെ കെതിയെടായിട്ട് ഇപ്പൊ ഫിൽറ്ററെച്ച്ക്കാണ്
അപ്പേയും പിന്നെ കറെ കറണ്ടോ ങ്ങളെ കൊഴല് കെണറ്
ഇല്ല അങ്ങനത്തെ കൊഴപ്പൊന്നുല്ല ആ രാന്ത്ണ്ട് ബാത്റൂമിന് ക്കല്ലേ
ആ
മഞ്ഞക്കറെക്കെണ്ട്
മ് ഹും
ഉം ഒരീസാ അതാണ് ബുദ്ധിമു തന്നേണ് രണ്ടീസൊക്കെ ക്ലീൻ ചെയ്തില്ലാന്നുണ്ടെങ്കി പിന്നെ നോക്കണ്ടിരൂല്ല
ആ അതെ അത്ശരിയാണ്
ഉം ബക്കറ്റിലൊക്കെ വെള്ളം എടു ത്തച്ചാലൊക്കെ ബക്കറ്റിന്റെ അടിയൊക്കെ ചളിന്റെ കളറ് മഞ്ഞ കളറായിക്കാണ്ടേ
അവിടൊരു എണ്ണ പാക്യമായിരിക്കേക്കും നമ്മളവാ ആ ഇബടെണ്ട് ഇണ്ട്
ആ കെണർ ഏ
ആ കൊഴല് കെണറുണ്ട് സാധാ കെണറുണ്ട്
ആഹ് ആഹ്
ങ്ങള് സാധാ കെണറ്ന്നാണ് ഇപ്പ അടിക്കണതൊക്കെ
ആഹ്
എല്ലാരും ഭക്ഷണം കഴിച്ചൊറങ്ങിയോ?
മോനങ്ങ് എ ത്തിട്ടില്ല്യ മോളതാ അവിടെണ്ട് ആഹ് ഉം
ആഹ് ശരി ഉമ്മ ഇണ്ട് ഉമ്മയും ഞങ്ങളുപാടെ
ആഹ് ആഹ് ഏ അത്പ്പെന്താ ഹസ്ബൻഡോ വ്ടെ നാട്ടില് ഇല്ലേ? എങ്ങനെയ
ഇല്ല ഇല്ല ഇല്ല കറിയൊക്കെണ്ടോ?
മനസ്സിലായില്ല
ന പച്ചക്കറിയൊക്കെ നട്ടുണ്ടാക്കീക്കണോ ചോയ്ച
പച്ച കറി ഇവിടെ വെണ്ടക്ക ചീര അങ്ങനത്തൊക്കെ ഇണ്ട്
ആഹ്
ആ വെണ്ടയ്ക്കും ചീരയും മുളക് അങ്ങനത്തെ പിന്നെ കൊറെയൊക്കെ ചീ രയൊക്കെ ഇണ്ടായിനു ഇപ്പ ഈ മഴ പെയ്തപ്പളേ ഒന്നായിട്ട് മയക്ക് പോയി
ഏ ആ ഇണ്ട് തെങ്ങ്ണ്ട്
തെങ്ങൊക്കെ ഇല്ലേ തെ ആ ആഹ് ശരി ആഹ് ഞങ്ങക്ക് പെരുന്നാക്ക് എവ്ട്ക്കും ടൂറൊന്നും പോയില്ലേ?
പെരുന്നാക്കാണോ
ആ
ഒന്നാം പെരുന്നാക്ക് വീട്ട് പോയി വന്ന്
ഇല്ലേ രണ്ടാം പെരുന്നാക്കാണ് ഹസ് ബന്റ് പോയത്
ആ എവിട്യെണ്
ഓലു പുറത്തു
ആ ആഹ
അപ്പം പിന്നെ എവിടു
രണ്ടാ വെ അപ്പൊ അതു വരെ ഓൾ ഉണ്ടായിട്ടുണ്ടാവല്ലേ പോകാൻ പറ്റിട്ടുണ്ടാവ ല്ലല്ലേ ഉം
ഉം ഓല് വന്നിട്ട് ഏഴ് മാസായിന്ന് ആറു മാസതത്തീന് വന്നതാത്താരുന്നു പിന്നെ സുഖ ഇല്ലാത്തോണ്ട് ആറു മാസത്തി ലീവിനേന് വന്ന ആ ആറു മാസത്തേ ലീവിന് വന്നതേന്
ആ
ം സുഖല്ലാത്തൊണ്ട്ന്നന്നരു മാസം പറഞ്ഞ ഇപ്പൊ രണ്ടാിരുന്നാ രാത്രി പോയത്
ഉം
ഉം നിങ്ങള് വീട്ടക്കൊക്കെ പോയിരാ
ഞാന് പോയിട്ടില്ലേ കൊറെക്ക പോയി ഉ
ഉം പെരുന്നാക്കൂല്ലേ
ഇവിടെ അടച്ച മൊഖത്തൊക്കെ വിരുന്നയ കാരണം
ആ ആ ഉമ്മാന്റെടുത്ത് ആളുണ്ടാവൂലല്ലേ
ടാളി
ഉം ഉമ്മക്കെ വേസായതാ
നമുക്കങ്ങനെ എടുത്തൊന്നല്ല
ഒറ്റക്ക് നിക്കാനൊന്നും വെയക്കുണ്ടാവില്ലമ്മ ക്ക്
ന ബാക്കി മക്കളൊക്കെ ഇവിടെ നിക്കുകാണെങ്കി നിക്കും
ആആ
പിന്നെ നമ്മക്ക് ബൈക്കാട്ട പോരൊക്കെ ചെയ്യുംപ്പോ മുതലാവില്ല രണ്ട മൂന്നിസം തർക്കിക്കാറില്ലേ
ആ ഉ
അങ്ങെ പോവാനും മടി കുട്ടികളൊക്കെ
ഉം
അങ്ങനെയൊക്കെയ
ഉഞാനുംഅങ്ങനെവല്ലാതെനിക്കലൊന്നു ഇല്ല അധികം പൊയിക്കാണ്ട് പോര്ലന്നാണ് മോനുണ്ട വണ്ടി ഇണ്ട് അപം പിന്നെ ഓന്റെപ്പം അങ്ങനെ പൊയ്ക്കാണ്ട് ഏയ് ഇൻക്കറീല മോൻകാ ഇന്നോട് പഠിച്ചാനൊക്കെ പറഞ്ക് ്യ ഇതുവരെ
ധൈര്യം ഇണ്ടാവൂലല്ലേ ധൈര്യം വേണം നമ്മക്ക് അ
തൈ അരിയൊക്കെ ഇണ്ട ഇന്ന് ഒന്ന് വണ്ടി തട്ടി അപ്പൊ പിന്നെ പേടിയായി ഞങ്ങള് മൂന്നാളുമ്പാടെ പോയപ്പളാ തട്ട് യത് ഞ കാ പിന്നെഞങ്ങള് മൂന്നാളുമ്പാടെ പോയപ്പളാണ് തട്ടിയത്
ആഹ
ആഹ് അതിന് മുന്നൊക്കെ പഠിച്ചണംന്നൊക്കെ പറഞ്ഞു ഒരുങ്ങി ഒക്കെ ചെയ്തിനു പേടി വ നമ്മള് ഞമ്മളെവണ്ടിന്റെ മുന്ന്ക്ക് നേരെ വേറെ വണ്ടി വരുമ്പത്തിന് ഭയങ്കര പേടി ആണ് നമ്മളൊന് കൺമുന്നിൽ കാ കാണല്ലേ
അതെ
അപ്പം ഞമ്മള അടുത്തുള്ളതെറ്റൊന്നുംഅല്ല മറ്റോല്ഓവർ ടോക്ക് എയ്ത്‌ വന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇല്ല നമുക്ക് പേടിയ പേടി കുടുങ്ങിയാലേ പിന്നെ ഒരു രക്ഷയും ഇ ല്ല
എന്ന ശരിട്ടാ
ഒരു മോള്
ആഹ
ഇപ്പ വേണ്ടി എവിട്ക്കേലും പോണം ന്നുണ്ടെങ്കില് ഓനെ കാത്ത്ക്കണം
പഠിക്ക് എന്നാലല്ലേഒരു ഉപകാരം ഉണ്ടാവുള്ളു ഇപ്പളെവണ്ടി ഒക്കെ എടുത്ത് പോവാലോ
പോവ ശരിയാണ് മനസ് കുട്ങ്ങിയാലേ ആദ്യക്ക നല്ല ദൈനവിന്റെ ഇളച്ചപ്പ് ആന് എളേച്ചി എപ്പളും പറയും ഇൻക്ക് പേടിയാണ് അൻക്ക് ധൈര്യം ഇണ്ട് ന്നൊക്കെ പറയും പക്ഷെ
അതായിട്ട് ഉണ്ടെങ്കി അത് പഠിക്കാലോ
ഉം ധൈര്യം ഉണ്ടെങ്കി നിങ്ങക്ക് പഠിക്കാ
ധൈര്യം ഉണ്ടെങ്കി പഠിക്കാ ആ ഉം